ഹലോ ആഹ് കേക്കുന്നുണ്ട് കേൾക്ക്ണില്ലേ
ആഹ് ഇൻക്ക് കേക്കുന്നുണ്ട് എന്താ വിശേഷം
സുഖം അവിടെയോ
സുഖം
എന്ത് ര പരിപാടി
പരിപാടി ഒന്നുമില്ല വെറുതെ ഇരിക്കയാണ്. എന്താ നിങ്ങളുടെ പരിപാടി ഭക്ഷണം കഴിച്ചോ?
ഫുഡ് കഴിച്ചല്ലാ ഫുഡ് കഴിച്ചോ?
ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം നിങ്ങൾ കഴിച്ചോ?
ഏയ് കഴിച്ചല്ലാ-
ആഹ്
എന്തുട്ടാ സ്പെഷ്യല് ഇവിടെന്ന് ആഹ് പറഞ്ഞോ-
ഇല്ലല്ല നി ഞങ്ങൾക്ക് ഇന്ന് വെറും ചോറ്- കറി അങ്ങനെ നിങ്ങൾക്ക് എന്താ ഇന്ന് സ്പെഷ്യല്?
സ്പെഷ്യലായിട്ട് ഇന്ന് മീൻ വാങ്ങിച്ചിണ്ട് അവിടെയോ?
ആഹ് ആണോ മീനൊന്നുല്ല ഞാനിവിടെ പൊർത്താണേ- അപ്പൊ ഇവടെ മീനങ്ങനെ കിട്ടില്ല- കിട്ടില്ലാന്നല്ല പുഴ പുഴ മീനായിരി ക്കും കിട്ട ഇല്ല ഞാൻ നാട്ടിലല്ലേ ഞാൻ പൊർത്താണേ-
ആഹ് ആഹ്
അങ്ങനെ അപ്പ എന്താ എന്ത് മീനാ ഇന്ത്യക്ക് പൊർത്തല്ല- ഇന്ത്യക്കുള്ളിലെന്നെ-
ഓക്കെ മീന് ഇന്ന് അയ്ല്യ-
അയ്ലയാ മീനൊക്കെ ഇഷ്ടാണോ എല്ലാം?
ആഹ് ഇഷ്ടാണ്-
ആണോ ചെല്ല ചെലോര് അങ്ങനെ മീനൊന്നും കഴിക്കില്ല ഇങ്ങനെ കൊറേ മീൻ
ആഹ് എനിക്ക് പക്ഷെ വല്യ വല്യ മീൻകളൊന്നും ഇൻക്ക് ഇഷ്ടല്ല ഇങ്ങനത്തെ അയ്ല ചാള
ആഹ്
മറ്റേ കുഴുവാ അതൊക്കെ ഇൻക്കിഷ്ടം-
സാധാരണ ആൾക്കാർക്ക് വല്യ വ ചെറിയ ചെറിയ മീനാണ് ഇഷ്ടല്ലാണ്ടിരി ക്യ വല്യ വല്യ മീനുകളൊക്കെ ആയിരിക്കും ഇഷ്ടാവ ഇന്റെ കൊറേ ഫ്രണ്ട്സ്ണ്ടേ വല്യ മീന് അല്ല മീനെന്നെ കഴിക്കില്ല മീന് എന്ന് കേക്ക്ണെന്നെ ഇഷ്ടല്ലാത്തോര്ണ്ട്.
അത് ചെറുപ്പത്തിൽ കഴ്കാണ്ടാവും പക്ഷെ മീനൊക്ക കഴിക്ക്ണെ നല്ലതാണ്-
ആഹ് അതെ അത് ഇപ്പോ പറഞ്ഞ് കഴിഞ്ഞാലും മനസ്സിലാവില്ലല്ലോ-
ഇങ്ങനെ ചിക്കനൊക്കെ കഴിക്കോ?
ഒറ്റക്കാണോ അവിടെ ആഹ് ഉം ഉം. ജോലി സംബന്ധമായിട്ട് പോയതാണോ? ആഹ് പഠിക്കാണ്ല്ലേ ഉം. ഞാൻ ഇപ്പോ വർക്കിന് കേറി ലാബില്-
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെയാണല്ലേ? കാര്യങ്ങളൊക്കെ എന്താ ഹോബീസ് ഒക്കെ ഉണ്ടോ?
ഹോബീസ് ഇപ്പൊ കൊറച്ചു നാളായിട്ട് ബുക്സൊക്കെ വായിച്ചു തൊടങ്ങീ ഫ്രീ കിട്ടുന്നണ്ട് പഠിപ്പ് കഴിഞ്ഞപ്പോ പിന്നെ ലാബില് ഫ്രീ കിട്ടണ ടൈമില് ബുക്ക് വായിച്ച് തുടങ്ങിണ്ട വേറെ ഡ്രോയിങ് ചെയ്യും അങ്ങനെയൊക്കെ
ആഹ് ആഹ്
അവിടയോ?
ഞാനങ്ങനെ അങ്ങനെയല്ല ഒരു ഹോബിലങ്ങനെ സ്ഥിരത ഒന്നുല്ല ഒരു ഹോബി തൊടങ്ങും പിന്ന അടുത്ത സാധനം കാണും ചെയ്യും ക്രോഷ ചെയ്യും എംബ്രോയ്ഡറി ചെയ്യും. പിന്നെ ക്രാഫ്റ്റ്സ് എന്തേലും ചെയ്യും എക്രോഷെ ചെയ്യും കൊഴപ്പില്ലാണ്ടൊക്കെ ഉം. അങ്ങനെ പിന്നെ എംബ്രോയിഡറി ചെയ്യും പിന്നെ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യും.
ആഹ്
അങ്ങനെ പോരാ ഈ ജേണലിംഗ് ചെയ്യലുണ്ട് അങ്ങനെ ഒരെണ്ണത്തിമേ ഒരു സ്ഥിരത ഇല്ല ഒരെണ്ണം തൊടങ്ങി പിന്നൊരു ക്ലേയിട്ട് ക്ലേ കൊറെ വേടിച്ചു ക്ലേ അർട്ട് ചെയ്തിന്ന്-
ആഹ് അങ്ങനെ
എന്താ പിന്നെ ഞങ്ങളിവിടെ നാല് പേരായിരുന്നു പിന്നെ ഹോ ഒന്ന് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആകുമ്പ അടിയും തലൊക്കെ ക്കെ ഉണ്ടാവലോ അപ്പൊ പിന്നെ ഒരാള് പോയി ഇപ്പോ മൂന്നാൾക്കാരെ ഒള്ളു ആഹ് അടിച്ചു പിരിഞ്ഞു പോയി അങ്ങനെ ഹോസ് എങ്ങനെ പഠിച്ചിരുന്നതൊക്കെ പൊറത്തായിരുന്നോ
അല്ല അല്ല ഞാനിവിടെ നാട്ടി തന്നെയ പഠിച്ചത്
ആണല്ലേ അങ്ങനെ വേറെന്താ ഇഷ്ടം ഏറ്റവും ഇഷ്ടം വിട്ടില്ഏഹ് അനിയൻ അനിയ
ഉം ആഹ് ഉം അവരക്ക എത്രേല്ല
അവരൊക്കെ പ്ലസ് ടു
ഉം ഉം ഇപ്പ ടെൻതിലേക്ക് ആയിട്ടൊള്ളു അല്ലെ
ആഹ് ഇപ്പൊ ടെൻത്തില്ല് മറ്റാള് പ്ലസ്ടുല് നിങ്ങളെ വീട്ടില് ആരൊക്കെണ്ട്
ഇവിടെ ഞാൻണ്ട് അച്ഛൻ ണ്ട് അമ്മയിണ്ട് അനിയണ്ട്
ആഹ് ആഹ് ആഹ്
ഉം ഏത ടീമ്
ടീമോ ആഹ് ടീം ഞാനങ്ങനെ പ്രത്യേകിച്ച് ടീമൊന്നും ഇല്ല എന്റെ അനിയനൊരു ടീം എന്റെ ഇപ്പ ഒരു ടീം അപ്പ നമുക്ക് പിന്നെ ഈ ഫുട്ബോളിനെ പറ്റിയിട്ട് വലിയ കാര്യങ്ങളൊന്നും
ഇല്യ ഞാൻ നേര ത്ത് വിളിച്ചച്ച് ചേച്ചിക്ക് അതെ ഇതൊന്നും അറിയില്ല ആളും പറഞ്ഞു ഞാൻ ടീമും ഞാൻ കളി കാണാറില്ലേന്ന്
അത് ഇങ്ങളേത ടീമ്
ഞാന് അർജന്റീന
അയ്‌ശരി ഞാന് അങ്ങനെ പ്രത്യേകിചൊരു ടീമ ഒന്നുല്ല പിന്നെ ഉം പിന്നെ എന്താണ് ഞാൻ ഒന്നും കാണില്ല ഫുട്ബോൾ ഞാൻ കഴിഞ്ഞ മറ്റേ ഫിഫന്റെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലാസ്റ്റ് സംഭവം ആഹ് ലാസ്റ്റ് മറ്റേ ഫ് ഫ്രാൻസ് അർജന്റിനെ തം ഏതോ മാച്ച് ലാസ്റ്റത്തെ കണ്ടു അന്നട്ടാ അങ്ങനെ കണ്ടിണ്ടായിരുന്ന് ലാസ്‌റ്റത്ത മാത്രം കൊറചേരം അതിപ്പ പറഞ്ഞ അപ്പ ഇങ്ങനെ കൊറചേരം അങ്ങനെ ഇരുന്ന് കണ്ട് അല്ലാതൊന്നും കാണാലില്ല.
ഏഹ് നാട്ടില് എപ്പളക്ക പോവാറ്?
നാട്ടില് ലീവ്ണ്ടാവുമ്പോക്കെ പോവും. അതുപോലെ എനക്ക് ഇവടെ, സെക്കഡ് സറ്റഡേയും ഫോർത്ത്സാറ്റർഡേയും ലീവായിരിക്കും.
ആഹ് ദൂരം കൂടുതലുണ്ടാ?
ഏയ് ഞാൻ തമിഴ്നാടാണേ. ഉമ് അങ്ങനെ.
ട്രെയിനില് പോയി
ആഹ് ട്രെയിനില് പോകും
ആഹ്
അങ്ങനെക്കെയാണ് കാര്യങ്ങള്
അങ്ങന ഇങ്ങനെ
എന്താ പിന്നെ? ഉം പിന്നെ എന്താ പിന്നെപ്പ എന്താ ചോയ്ക്ക? ബിരിയാണിയാണോ മന്തിയാണോ ഇഷ്ടം?
അതെനിക്ക് രണ്ടും ഇഷ്ടാണ് എനിക്ക് രണ്ടും ഇഷ്ട്ടാണ്. ഞാൻ രണ്ടും കഴിക്കും.
പക്ഷെ ചേലർക്ക് അങ്ങനെയല്ല ബിരിയാണി തീരെ ഇഷ്ട്ടാണ്ടാവില്ല. ചെലർക്ക്ബിരിയാണി കേക്കുമ്പോ മതിയ്ക്ക്ഇൻക്ക് മന്തിയ ഇഷ്ടം
എനിക്ക് രണ്ടും ഇഷ്ട്ടാണ്. ബിരിയാണി കഴിക്കാൻ ടൈമിൽ ബിരിയാണിയോട് ഒരു പ്രത്യേക ഇഷ്ടം. മന്തി കഴിക്കുമ്പോൾ അയിന് വേറെരു ടേസ്റ്റ്.
ഹഹ ഹ ഹ രണ്ടും പറഞ്ഞ പോലെ കഴിക്കും പക്ഷെ രണ്ടെണ്ണം മുൻപിൽ വെച്ച്യ്ഞഴിഞ്ഞാല്
ഉം മന്തിയായിരിക്കും. എനിക്ക് നോർമല് മന്തിനേക്കാള് ഇഷ്ടം അൽഫാമാട്ടോ
ആഹ് അതെന്താ അങ്ങനെ?
എനിക്കത് ഭയങ്ക ഇഷ്ട. നോർമല് മന്തിനെക്കാൾ ഇഷ്ടം അൽഫാം മന്തിയാ അയിന്റെ ചിക്കനെന്ക്കു കുറച്ചുകൂടി, ആ
ഇക്ക് അങ്ങനെ നോക്കാച്ചാല് മസാല ഷവായ ഏക്കും കുറച്ചുകൂടി ഇഷ്ടം.
ഇഷ്ടം ഉം.
മസാല ഷവായ നെഹദീത്തെ അൽറീമത്തൊക്കെ മസാല ശവായ. അത് നല്ല ഇഷ്ട.
ഉം, ഈ ഫാമിലി ആയിട്ട് ഇടക്കിടക്ക് പോയി കഴിക്കോ? അതോ ഫ്രണ്ട്സായിട്ട?
ഫ്രണ്ട്സ് ആയിട്ട്. ഫാമിലി ആയിട്ട് അങ്ങനെ ഇടക്ക ഇടക്ക്ക് പോണ പരിപാടിയൊന്നുല്ല. പോവും, എടക്ക് എപ്പളെങ്കിലൊക്കെ ആയിട്ട്.
ഇതിപ്പോ എ പാട്ടൊക്കെ കേക്കാറുണ്ട്.
ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേത?
ഞാൻ മെലഡി ഒക്കെ കേക്കും. നിക്ക് അങ്ങനെയൊന്നും ഇില്ല എനിക്ക് എല്ലാ പാട്ടും ഇഷ്ട്ടാണ്. എനിക്ക് കേക്കാൻ തോന്നണ പാട്ടപ്പൊ കേൾക്ക്മ്പോ ചെൽപ്പോ അതായിരിക്കും ഇഷ്ടം. ഇന്നെ പാട്ടെന്നൊന്നുല്ല.
അങ്ങനെ
എനിക്ക് പക്ഷെ ഇപ്പോഴത്തെ പാട്ട്നേക്കാൾ ഇഷ്ടം കുറച്ചുകൂടി പഴയ പാട്ടുകളാണ് ഇഷ്ടം.
പഴയ ആ അത് അങ്ങനെതന്നെ പറഞ്ഞ പോലെ. പക്ഷെ ഇനക്ക് പിന്നെ അങ്ങനൊന്നുല്ല ഞാ
ഇപ്പഴത്തെ മുന്നത്തെ, മെലഡിയുടെ പോലെയല്ല ഇപ്പോഴതൊക്കെ വരന, ഇപ്പൊ ഫുള് റാപൊക്കെല്ലെ എനിക്ക് അതോണ്ട് അതിനോട് വല്യ ഇതില്ല.
ആഹ്
നിക്ക് സിനിമയ്ല് ഇപ്പൊത്തെ സിനിമയില് മൊത്തം അങ്ങനെയാണ് വർണേ. പിന്നെ അതപോലെ തന്നെ ലൗ സോങ് ആയാലും മെലഡി ആയാലും ഒരു പണ്ടത്തെൊരു ഗുമ്മ് കിട്ടണില്ല.
ആഹ് ഇത് ഞാനങ്ങനെ കാറിലൊക്കെ നമ്മള് എ വിട്ക്കെങ്കിലും ലോങ്ങൊക്കെ പോകുമ്പോ അങ്ങനെ പ, അല്ലെങ്കില് എവിടട്ക്കെങ്കിലും വെറുതെ പോകുമ്പോ ങ്ങനെ ആ കാറിൽ ഇങ്ങനെ പാട്ടിട്ട് വെക്കന്നല്ലാതെ ഇങ്ങനെ എടുത്തിട്ട് കേക്കണ പരിപാടില്ല
ആഹ് ഇല്ലലെ ഉം ആഹ് പിന്നെ അതുപോലെന്നെ അടി ചൂളി പാട്ടായാലും പഴയ പാട്ടിൻ്റെ ഒരു ഇത് കിട്ടണില്ല പുതിയ പാട്ടിന്.
ആഹ്
എല്ലാരും അടിച്ചപൊളി പാട്ട്ക്കെ പഴയ പാട്ടെന്നെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കണേ
അത് ശരിയാ ഇക്കും ഇപ്പൊ അടിച്ചുപൊളി പാട്ടു അതി ഒന്നാമത്തത് പൊതുവെ ചെക്കന്മാർ ക്കായിരിക്കും കൂടുതലും അടിച്ചുപൊളി പാട്ടുകൾ ഇഷ്ടം
ഉം ഇപ്പൊ ഈ റീസന്ലി കുറെ പാട്ടുകൾ അങ്ങനെ ഇതായിണ്ട് പഴയ പാട്ടുകള്
ആഹ് ആഹ്
വേറെപ്പോ എന്താ പ പണികൾ എന്തെങ്കിലും ചെയ്യും ഉം ഇനിയോന്നുല്ല
പിന്നെ ഒന്നുല്ല, നാളെ സൺഡേ അങ്ങനെ നാളെ സണ്ടേല്ല അപ്പൊ ഇന്ന് ഉണ്ടായി നാളെ അനി മുടക്കല്ലേ നാളെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കും
ആഹ് ജോലിന്റെ സംഭവല്ലേ ഞാന അതല്ല ചോദിച്ചത് ഞാൻ വീട്ടു ജോലികളാ ചോദിച്ചത് എന്തെങ്കിലും
ഇന്നത്തെ കഴിഞ്ഞു ഇന്നത്തനി ഒന്നും ഇല്ല, ഇനി ഇപ്പോ ഉണ്ടെങ്കിലും ഞാൻ ചെയ്യാൻ പോണില്ല നാളെ സൺണ്ടേല്ലേ നാളെ ചെയ്യാം
അങ്ങനെ, വേറെപ്പന്താ ചോദിക്ക്യാ
വേറെ
വേറെപ്പന്താ
തിപ്പ കുറേ നാളായീല്
ന്റെ ഫസ്റ്റ്ത്തെ പൊർത്തന്ന്ള്ളതാണേ ഫസ്റ്റ്ത്തെതാ
ആഹ് ഉം
ഉം
ഞാനും തിപ്പോ എന്റെ ഇപ്പ മൂന്ന് കോ മൂന്നെണം ആയിട്ടുണ്ട്! ! ! ! ! ! ! ! ! !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
എനിക്കറിയില്ലട്ടാ ഞാനാദ്യായിട്ടാ.. എന്റെ കൂ എന്റെ ഫ്രണ്ടിന്റെ ചേച്ചി ച്ചി പറഞ്ഞിട്ട് ഞാൻ ഇതില് വന്നത്! ! ! ! ! ! ! ! !
ഞാനങ്ങനെ ഞാനങ്ങനെ കോ ഞങ്ങള് അങ്ങനെ കോള് ഒന്നും എ--! ! ! ! ! ! ! ! ! ! ! ക്കല്ലെ ഞങ്ങളിങ്ങന സംസാ ഓരോ ടോപ്പിക്ക്ങ്ങനെ ഇത് ഇങ്ങനെ സംസാരിച്ചു പോകും ഇതിനെ പറ്റിയിട്ടൊന്നും വർത്താനം പറയില്ല എന്തേലും സംസാരി ക്കുപ്പോഴും നേരത്തെ തുടങ്ങിയപ്പോഴും വ്യത്യാസംണ്ടരുന്നില്ല ഞാൻ ആദ്യ അച്ചടി ഭാഷയിലെ സം--! ! ! ! ! ! ! ! ! !
ആഹ് ഈ ഞാന് ഞാൻ എന്റെ ഞാൻ എൻ്റെ ചേച്ചിനേ വിളിക്ക്പോ ആള എന്റെ അടുത്ത് നോർമല് സംസാരിക്കാരിക്കും പക്ഷെ ഞാൻ നേരത്തെ വിളിച്ച ചേച്ചിണ്ടല്ലോ അച്ചടി ഭാഷ സംസാരിക്കാൻ അവർക്ക അത് നോർമലാ യിട്ട് സംസാരിച്ചാ മതി എനിക്ക് അത് കേക്കുംമ്പം ചിരി വന്നിട്ട് അവര് അത് അങ്ങനെ
ഞങ്ങളിവിടെ ഫ്രണ്ട്സക്കെ ആയിട്ട് ഞാനാ അങ്ങന തുടങ്ങിയത് പിന്നെ പിന്നെഅങ്ങട് പക്ഷെ എനിക്കറിയില്ലട്ടാ ഇത് എങ്ങനെയന്ണ് സംസാ
എനിക്കറിയില്ല പക്ഷെ അവരങ്ങനെ സംസാരിക്കണ എന്റെ അടുത്ത് ഇങ്ങനെയോ ഓഫീസ് വർക്ക് ചെയ്യണ സ്റ്റാഫ്കൾ ഉണ്ടല്ലോ അത് പോലെ സംസാരിക്കണ ഞാന് സംസാരിക്ക പറ്റുന്ന സംസാരിക്കന്ന് ഉണ്ട് ആ ചേച്ചി എപ്പളും ഇങ്ങനെ തന്നെയാ സം സാരിച്ചോണ്ടരിക്കും
പക്ഷെ എങ്ങനെയണ് ആവോ നമ്മള് അച്ചടി ഭാഷന്റെ കാര്യംല്ല എന്താ ഇതൊക്കെ ഇങ്ങനെ പറയാൻ പ റ്റാ ഒ സ്
അങ്ങനെ എന്റെടുത്താചേച്ചി എടുത്ത് കേറ്റും പർഞ്ഞിണ്ടായി ഓക്കെ സമയായില്ലേ അപ്പോക്കെ ശരി ബായ്
ഹലോ